ഹലോ
ആഹ് എന്തൊക്കേണ്ട് വിശേഷം
നൽ ആഹ് സുഖാണ് കൊഴപ്പൊന്നുല്ലാ നിങ്ങെൾടെ വിശേഷാെന്തെക്കെ
ത്യേക്ച്ച് പരിപാട്യാെന്നുല്ലല്ലാെപ്പോ
ഉം പ്രത്യേകിച്ച് പരിപാട്യൊന്നുല്ലാ എന്തേലൊക്കെ കൃഷി ചെയ്യണംന്നൊക്കെ ഇങ്ങെനെ ആലോയ്ച്ച് ഇര്ക്കാണ് പ്പം മഴാെക്കെ തൊട്ങ്ങ്യേതെല്ലേ ഞ്ഞ്പ്പൊ കൃഷി ചെയ്യാണെങ്കിപ്പോ അനുയോജ്യമായ കാലാവസ്ഥേണ് എന്നൊക്കെങ്ങെനെ
ശരിയാ താം പിന്നെ ഫുൾടൈമ് കൃഷിന്റെ പിന്നാൽല്ലേ
അതെ അതെ ഊം എൻക്കതിനോട് ഭയ്ങ്കര താൽപര്യാണ്
എന്താ അവ്ട്ത്തെ ഏഹ് കൃഷി ചെയ്യാനൊക്കെ അപ്പൊ അനുയോജ്യായ മണ്ണും കാര്യങ്ങളൊക്കെണ്ടാെ അവ്ടേ
ആഹ് അതെങ്ങെനേന്ന് വെച്ചാല് കൊഴപ്പല്ല പിന്നെ ഇപ്പം മണ്ണ് ചെലെ മണ്ണ് ഞമ്മെള് മണ്ണ്നെ ശെരിയാക്ക്ട്ക്കാ അതായത് ഞമ്മള് നല്ലോണം അത രാ രാസപ്ര രാസവളം പറ്റൂലാ അതായത് ജി എന്താ പിന്നെ വളപ്പൊടീ അങ്ങെൻത്തെ ൻത്തെ നല്ലോണം ശെര്യാക്കിട്ക്കാ ഏറ്റവും അനുയോജ്യമായ ന്താ കൃഷിക്കൊക്കെ അനുയോ യോജ്യമായ മ മണ്ണേതാന്നെച്ചാല് നല്ല ഫലഭുഷ്യീയതള്ള കറ്ത്ത മണ്ണ്ണ്ടെങ്കി അതാണ് അതെന്തച്ചെങ്കി എങ്ങനേന്ന് വെച്ചാല് എ എന്ത് സാധനം പെട്ടെന്ന് വളരും ഞാ ഇന്ക്ക് ഞങ്ങളെ സ്ഥൽത്ത് ഏകദേശം ഞാൻപ്പ കൃഷ്യെയ്യ്ണോട്ത്ത് കാെഴ്പ്പല്ലാത്ത മണ്ണെന്നേണ് ഇപ്പ പിന്നെ കെറെ
ശരിയാ കറ്ത്താ നിറമുള്ള മണ്ണ്ന്ന് പ ർഞ്ഞാലത് കൂട്തെല് ഈർപ്പൊക്കെ കൂട്തെല് സമയം നിലനിർത്തും ഏഹ് ജലാംശം നിലനിർത്തും പിന്നെ എന്താ പര് ത് പര്ത്തി കൃഷിയൊക്കെ ചെയ്യാൻ ഏറ്റവും അനുയോജ്യായാെര് മണ്ണാണ് ക ക കരിമണ്ണ് കറ്ത്ത മണ്ണ്ന്ന് കൃഷിക്ക് അനുയോജ്യം തന്നേണ് കൂടുതൽ നേരം വെള്ളം കെ ട്ടി നിർത്ത്ണാേണ്ടെന്താ കൃഷിക്ക് നമുക്ക് ആവശ്യായ വെള്ളം അതിൽന്നെന്നെ കിട്ടും
അതെ അതെ പിന്നെ ചെല ചെല ഭാഗങ്ങൾല്ണ്ടാവും എല്ലാ ഭാഗങ്ങൾലൊന്നും ഈ കറ്ത്ത മണ്ണ് കിട്ട്ൺലാ ചെല വാഗത്ത് എക്കൽ മണ്ണാക്കാരം ചെല ഭാ ഭാഗത്ത് മണ്ണെന്നെണ്ടാവുല പാറേക്കാരം അവടെന്നും ഒന്ന് ഒര് കൃഷിക്കും പറ്റൂലാ നല്ല മ ഏഹ് കൃഷി ചെയ്യാണെങ്കി എപ്പഴും നല്ല മണ്ണെവ്ടേന്ന് നോക്കീട്ട് ആ മണ്ണിനൻസരിച്ച് ഞമ്മള് കൃഷി ചെയ്യണം ഇന്നാത്തന്നേള്ളൂ അതിൽ നിന്നുള്ള ഫ ഫലം കാണൊള്ളൂ അതല്ലാതെ കൃഷി ചെയ്തിനെ കൊണ്ട് ഏതെങ്കിലും മണ്ണിക്കൊണ്ടോയി എന്തെങ്കിലും കൃഷി ചെയ്തിട്ടൊന്നും ഞമ്മക്ക് അതോണ്ടുള്ള ഗുണം ഇണ്ടായിട്ടുണ്ടാവൂല
ഞങ്ങളെവടേന്ന് പറഞ്ഞാല് ഇവടെ അധികം ചൊവന്ന മണ്ണ കാണാറ്ള്ളെ അതാവ്മ്പോ ഇരുമ്പിന്റെ അംശൊക്കെ കൂടുതൽ ഇള്ളതിനാലാണ് അത് ചോപ്പേയ്ക്കണം പിന്നെ അതിന് മാത്രല്ല ജൈവാംശം എന്താണ് അത് കൊറവാണ് അതോണ്ടന്നെ എന്താപ്പോ വല്ലാണ്ടൊന്നും എന്താ പ്പോ കൃഷിക്കൊന്നും സംബന്ധിച്ചിട്ടില്ലെങ്കിലും ഈ നീലക്കടല ചോളം തുടങ്ങിയ വിളകൾക്കൊക്കെ ഏറ്റോം അനുയോജ്യായ ഒരു മണ്ണാണ് ഈ ചുവന്ന മണ്ണ്
ആഹ് ആഹ് പിന്നെ ചെല ഭാഗങ്ങൾല് എങ്ങനേന്നെച്ചാല് ഇവിടെ തന്നെ ചെല ഭാഗങ്ങളില് എന്താ പിന്നെ വെട്ട് വെട്ട് പാറേക്കാരം ആ വെട്ടുപാറ ഇമ്മക്ക് കൃഷിക്ക് പറ്റൂല എന്തിന് പറ്റൂന്നെച്ചാല് ഞമ്മക്കതിന്ന് കല്ല് വെട്ടിട്ത്തിട്ട് ഞമ്മക്ക് വീടുപയോഗിക്കും വീടിന് വാണ്ടിട്ട് അങ്ങനെന്തേലും സൽത്തിന് വേണ്ടി അതൂപ്പോന്നി ഞമ്മള് ഭൂമിയില് കാ എന്താ കല്ലിന് വേണ്ടിട്ട് ഞമ്മള് ഭൂമി നശിപ്പിച്ചാ എങ്ങനെണ്ടാവും അവടങ്ങനെ ആഴത്തില് കുഴിയായി മാറും പിന്നെ ആ കുഴി ഏഹ് ആഹ് കുഴിന്തായാലും ഒരു വീട് വെക്ക കാ കാ എത്രയോ കാലങ്ങൾക്ക് കൊറേ കാലങ്ങൾക്ക് ശേഷം ഞമ്മ ക്കവിടൊരു വീട് വെക്കണംന്നോ അതല്ലെങ്കി എന്തെങ്കിലൊന്ന് കൃഷി ചെയ്യണന്നോ തോന്നാണെങ്കി ആ വെട്ട് കല്ല് വെട്ടിയിട്ത്ത സ്ഥലത്ത് എന്തേയ്യണ്ടിരും പിന്നെ മണ്ണ് കൊടുന്ന് നെകത്തേണ്ടി വരും പക്ഷെ അത് അതിലേറെക്കെ ഏറ്റവും നല്ല മണ്ണ് എങ്ങനേന്ന് വെച്ചാൽ ഞമ്മള് കൃഷിക്കൊന്നും പാകമായത് നല്ല കർത്ത മണ്ണ് നല്ല ചെല ഭാഗങ്ങളില് ഇനിപ്പോ എല്ലാ ഭാഗങ്ങളിലും കർത്തമണ്ണ് ഇണ്ടായികൊള്ളന്നില്ല ചെല ഭാഗങ്ങളില് ഈ കടലോര പ്രദേശത്തൊക്കെ മണൽ മണൽ മണ്ണായിരിക്കും അത് ഇന്നിട്ടവിടെ ഉം കൃഷിയൊന്നും ഉണ്ടാവാതിരിക്കൊന്നുല്ല മണൽ മണ്ണാണെങ്കി അവിടെ വെള്ളം ഇണ്ടാവൂല്ലോ കടൽ പ്രദേശത്തൊക്കെ മ മണ്ണ് അത്
അതെ അതെ അവിടേന്ന് പറഞ്ഞാ കൂടുതല് എന്താപ്പോ മണലാക്കാരം മണ്ണ് മണ്ണ്ന്ന് ഏഹ് പറയാന് ഫുള്ളും മണലേക്കാരം ഇനിപ്പോ ഏഹ് ജലാംശോ ജൈവാംശോക്കെ വളരെ കൊറവിള്ള സ്ഥലാണ് ഈ മരിഭൂമിലെ മണ്ണ്ന്നൊക്കെ പറഞ്ഞാ പക്ഷെ അവടേ നീ പറഞ്ഞ പോലെ തന്നെ കൃഷി ചെയ്യേണ്ടതില്ലാന്ന് പറയണ്ട ഇനിപ്പോ ജലസേചനം വല്ലതും കിട്ടിയാല് കൃഷി ചെയ്ത് മൊളപ്പിക്കാന്നൊക്കെ പറീണത്
ആഹ് പിന്നെ എങ്ങനേന്ന് വെച്ചാല് നമ്മളീ തെങ്ങ് കൃഷിയൊക്കെ ഞമ്മള് കണ്ടിട്ടുണ്ടാവും കേ കേരളത്തിലൊക്കെ സംബന്ധിച്ച് കേരളത്തില് കേര നാ കേരനാട്ന്നാ പറയാ അതായത് ഇപ്പോ ഈ പൊഴവക്കത്ത് കാ പൊഴ പൊഴവക്കത്തൊക്കെ കൂടുതലായിട്ടും കണ്ട് വര്ന്ന ഒരു സാനാണ് ഈ തെങ്ങ് അതൊക്കെ എന്താന്ന് വെച്ച ഇപ്പൊവടെ ചെൽപ്പോ മണലായിരിക്കും പറഞ്ഞിട്ട് കാര്യല്ല ജലാംശം കിട്ടും എന്തൊരു കാ കൃഷി ചെയ്യാണെങ്കിലും മണ്ണും വേണം അതിനോടൊപ്പം തന്നെ വെള്ളോം വേണം കൂടുതലും വെള്ളം എന്താ ഞമ്മള് കൃഷിയൊക്കെ ചെയ്യണെങ്കി ജലാംശം എവിട്ന്ന് കിട്ടുണൂ അവിടെ ആയിരിക്കണം എന്താ
അത് നീ പർഞ്ഞ പോൽതന്നെ എന്താപ്പോ ഈ നദികള് കൊണ്ട് വന്ന് നിക്ഷേപിക്കണ മണ്ണ് എന്താപ്പോ എന്തോ ഒരു പേരില്ലേ അയിന് ഏഹ് ആലുവിയൽ മണ്ണോ അങ്ങനെന്തോ പേര്ണ്ട് എന്താ പ്പോ അത് ഇതേപോലെ തന്നെ അവടെ കൃഷിചെയ്യാൻ ഏറ്റവും അനുയോജ്യ. കാരണം നല്ല ഫല പുഷ്ടിയുള്ള മണ്ണക്കാരഅത് അവടെ എപ്പോഴുംഇതേ പോലെ ഈർപ്പൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്യാ ഇപ്പൊ പ്രത്യേകിച്ച് കുറച്ചെ ഈ നെല്ല്, ഗോതമ്പ്, കരിമ്പ്, തുടങ്ങിയ എല്ലാ കൃഷികൾക്കും അവിടെയാ അനുയോജ്യാലോ അനി മേയോജ്യമായ ഒരു മണ്ണാണത് ഈ നദികൾടെ ത തീരത്തൊക്കെ അ അതായത് നദികളൊക്കെ കൊണ്ട്വന്ന് നിക്ഷേപിക്കുന്ന മണ്ണായതുകൊണ്ട്.
ആ പിന്നെ നഞമ്മള് മണ്ണൊക്കെ ശെരിയാക്കി എടുക്കാന്നാണ് ഇപ്പൊ ഞാ ഞാൻക്കെ സമയ നമ്മളൊരു സാധനം ഞമ്മള് ഭക്ഷണത്തിന് പച്ചക്കറിയുടെക്കെ വേസ്റ്റ് ഉണ്ടാവൂലേ അതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗത്തതന്നെ ഞമ്മൾ കുറച്ച ദിവസം എന്ത് ചെയ്യാനിക്ഷേപിച്ചു നോക്കിട്ട് നോക്കോണ്ടു ആപ്പൊ കാണ അവിടെ ഈ എന്ത് കളറ് മണ്ണിനെ കുറിച്ച ഇപ്പോ വെട്ടുപാറ പോലുള്ള മണ്ണാ കാരം പക്ഷെ കൊറച്ച് കാലങ്ങൾക്ക് ശോഷം ആ മണ്ണിനൊക്കെര്കറുപ്പ് നിറം വന്നിട്ട്ണ്ടാവും. പിന്നെ ആ മണ്ണെടുത്തിട്ട് ഞമ്മള് എന്തെങ്കിലും കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് വല അ ബാഗിലോ അതെല്ലാംച്ചെ ചട്ടിയിലോ ഒക്കെ അമണ്ണെടുത്തിട്ട് മറ്റഎന്തെലും കൃഷി ചെയ്യുകയാണെങ്കിൽ ഇണ്ടല്ലോ ന നല്ല മണ്ണക്കാരത്. അതായത് മണ്ണില് ഞമ്മള് എന്ത് ചെയ്തു നല്ലോണം എന്താ വ വളം ചേർന്ന്ട്ട്ണ്ട് വളം ന്നറഞ്ഞാ നമ്മള് പച്ചക്കറടെ ഭക്ഷണ സാധനം നമ്മൾ വേസ്റ്റായി കളയുന്നക്ക ഒരു ഭാഗത്ത് ഒരുമിച്ച് ഒര് കൂട്ടിയിട്ട് ഇവെണ്ണീറൊക്കെ ഇട ഇടക്ക് ഇട്ട് കൊടുക്കുകണെങ്കിൽ ആ ഭൂ സ്ഥലം എന്തായിട്ടുണ്ടാവും നല്ല മണ്ണായി മാറിയിട്ടുണ്ടാവും. അതൊക്കെ നല്ലതാണ് പച്ചക്കറിക്കൊക്കെവേണ്ടിട്ട് അത് ഞമ്മക്കും ഒ ശ്രദ്ധിച്ചാൽ തീരുന്ന പിന്നെ പെട്ടെന്ന് പച്ചക്കറൊക്കെ പിടിച്ചിട്ടാ എന്ത് മണ്ണിലും പെട്ടെന്ന് മ പച്ചക്കറി പിടിച്ചിടാന് പിടിച്ച് കിട്ടാൻ വേണ്ടിട്ട് എന്താ ഉണ്ട തേങ്ങയുടെ ചവിരി ചകിരി ഇണ്ട് അതിപ്പോ ഇന്നത്തെ കാലത്ത് എങ്ങനാ വെച്ചാ അതൊക്കെ വാങ്ങാൻ കിട്ടും. ഇത്ര രൂപയ്ക്ക് ഇത്ര കിട്ടും ആ ഒരു സ്ക്വയർ കണക്ക ക്കിനൊക്കെ അത് ആ അതെ അത് കിട്ടും ഇപ്പൊ ചെടിച്ചട്ടിയിലൊക്കെ സാധാരണയായിട്ട് ഇപ്പൊ ഞമ്മള് എവടേലും പോയിട്ട്. എന്താ ഞമ്മൾ വല തയ്യും വാങ്ങാണെങ്കിൽ അവരൊക്കെ നറച്ചിട്ട് കൊറ ച്ച് മണ്ണേണ്ടാവുള്ളു ബാക്കി എന്തായിരിക്കും തേങ്ങയടെ ചകിരി തേങ്ങയുടെ ചകിരി അത് എന്താ മെഷീനില് ശരിയാക്കിട്ട് വരാണ് ഞമ്മൾ സാധാരണ ചകിരി ന്താലും കൊഴപ്പമൊന്നുമില്ല പക്ഷെ അതരു മെഷീന്ല് ശരിയാക്കിട്ട് അത് നല്ലവോണം കൊറ ച്ച് സാധനത്തില് വള്ളംങ്ങനെ പാർന്ന് വെച്ചാ അതിങ്ങനെ പൊന്തി വരും. അപ്പത് കൊറേ ബാഗിലൂടാക്കാൻ പറ്റും നമ്മുക്കിപ്പോ കൃഷില മുളകും തയ്യോ തക്കാളി തയ്യോ അങ്ങനെ എന്തെങ്കിലൊക്കെ തയ്യാളൊക്കെ വെക്കാം വെണ്ടൊക്കെ വക്ക വീട്ടിലൊക്കെങ്ങനെ നമ്മെ ചെറിയ ചെറിയ ആവശ്യത്തിന് അന്താ കൃഷിയൊക്കെ ചെയ്യണത്തിരി അങ്ങനെ ഒര് ഒരു നൂറ് രൂപക്കൊക്കെ വാങ്ങികിട്ടും അതൊക്കെ ഒന്ന് വേടിച്ചിട്ട് ഈ ബാഗിലൂടെക്കൊന്ന് കൊറച്ച് മണ്ണിശേഷം ഇതുംപാടെ കൂട്ടി വെച്ചാണ്ടല്ലോ പെട്ടെന്ന് വേര്പിടിക്കും
ഒക്കെ ചെയ്യറണത് ചട്ടിയിലും ചാക്കേളളിലൊക്കെ കൃഷി ചെയ്യാറുണ്ടെന്ന പറയണെ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ട്
ഉ ഞാനാ നല്ലോണം ചെയ്യും കാരണം മൊളകും തയ്യൊക്കും ഞാൻ മൊളകൊന്നും കൂടുതൽ വാങ്ങൂല്ല ഞാൻ കൃഷി ചെയ്യും. എനിക്ക് അതിനോട് നല്ല താല്പര്യണ് അത് ഇങ്ങനെ ചെയ്താൽ മതി അതെന്ത് മണ്ണായാലും അതിൽ ചകിരിച്ചോറ് കൊടന്നിട്ട് ഇടാ അത് വാങ്ങാൻ കിട്ടോലൊ നമ്മളന്നെ ഇണ്ടാക്കണന്നില്ല. വാങ്ങിട്ട് ഇട്ട്ട്ട് കൊറ്ച്ച് ഇട്ത്ത്ട്ട് വള്ളം പാറ്ന്നെച്ചാ നല്ലോണം പൊന്ത്‌ പൊങ്ങി വെരും. കൂട്തൽ സാധനം ഇണ്ടാവും. അതിങ്ങനെ മണ്ണും അതുംപാടെ നല്ലോണ്ണം കൂട്ടി കയമ്പീന്റെ ശേഷം എന്തെയ്യാ ഈ ഗ്രോ ബാഗിലൊക്കെ ആക്കി വെക്ക അതല്ലെങ്കി ചെടി ചട്ടി അങ്ങനെക്കെണ്ടാവോലൊ അതിലൊക്കാക്കീട്ട് ചെ ഏഹ് ഒരു തയ്യ് കുഴ്ച്ചിട്ട് നോക്കു ഇനി നിങ്ങളെ ഒഴിവുള്ള സമയണ്ടെ അങ്ങനൊ ചെയ്ത് നോക്കോണ്ടു
ആഹ് ഇങ്ങള് പറയ്ണ് ശെരിയാണ് നിങ്ങള് പറയിമ്പതന്നെ ഞാപ്പോ വീടിന്റെ ഉമ്മർത്തിര്ക്കുമ്പതന്നെ ഇനിക്ക് കാണാൻ പറ്റ്ണ്ട് ഞങ്ങളെ വീട്ടിലങ്ങനെത്തെ ചെറിയ ഏഹ് പ്രവർത്തനങ്ങളൊക്കണ്ട് അതായത് ഇന്റെ അനിയനും ഉമ്മയുപാടെ കൂടിയ്ട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പച്ചക്കറികൾ വിത്ത്കുഴിച്ചിടാ അതായത് പിന്നെ മാവിന്റെ തയ്യൊക്കെ താപ്പ ഇവിടെര്ന്നാ ഇന്ക്ക് കാണാൻ പറ്റ്ണ്ട് കൊറ്ച്ചൊക്കെ പൊന്തിക്കുണു ഇതേപോലെ ബാ ബാക്കറ്റിലും ഏഹ് അതേപോലെ ചാക്കുകളിലും കവറ്ലൊക്കെ മണ്ണിട്ട് മൂടി നെറച്ചിട്ട് അവർ കൃഷി ചെയ്യ്ന്ന്ണ്ട്
ആഹ് ആഹ് പിന്നെ പെട്ടെന്ന് വേര് പിടിക്കാ ഇഞ്ഞി പ്പോ ഞമ്മള് തെങ് കൃഷി ചെയ്യാണെങ്കി പെട്ടെന്ന് വേര് പിടിക്കാനൊക്കെ എന്താ ചെയ്യാ ഒത്തിരി ഉപ്പ്ട കുഴി കു നല്ലോണ്ണം കുത്തിന് ശേഷം ഉപ്പ് ഉപ്പും പിന്നെ മണല്ണ്ടല്ലോ മണല് ഉം മണ്ണ് എന്താവാനാണ് പിന്നെ നല്ല ഈർപ്പള്ളതാകാനും നല്ല കട്ടില്ല മണ്ണാണെങ്കി അത്ങ്ങനെ അഴ്ഞ് വരാനും കൂടിയാണ് ഈ ഉപ്പ് ഇട്ണ് കല്ലുപ്പ് ഉപ്പ്ന്ന് പറ്ഞ്ഞ കല്ലുപ്പന്നെ ഇടണല്ലൊ പൊടി ഉപ്പോണ്ടൊന്നും വലിയ ഉപകാരല്ല കല്ലുപ്പും പിന്നെ അതിനോട് കൂടെത്തന്നെ മണലും കൂടി ചേർത്ത് ചേർത്ത്ട്ട്ണ്ടല്ലോ ഈ തെങ്ങു തെയ് അങ്ങനെ തെയ്കളൊക്കണ് വെച്ചാല് പെട്ടെന്ന് പടർന്ന്പിടിക്കും അതേയ് കാര്നം
ഈഹ് ഈ ഐഡിയ ആരാ പറഞ്ഞന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോങ്ങന ഐഡിയ ഇനിയിപ്പോ ഉപകാരള്ളവർക്കൊക്കെ പറ്ഞ് കൊട്ക്കാ
അതെ അതെ ഇത് നല്ല ഇത് നിങ്ങള് ആരൊക്കെ ചോയ്ച്ചാലും ഇഞ്ഞിപ്പ നിങ്ങള ഏഹ് എന്തെങ്കിലും ക കൃഷി ചെയ്യുണ്ടെങ്കി പ്രത്യകിച്ച് തെങ്ങൊക്കെ വെക്കുമ്പഴേ അതിനൊക്കെല്ലേ വേര് നല്ലവണ്ണം പോണ്ടത് മണ്ണില് പെട്ടെന്ന് ആഴത്തില് വേര് പിടിക്കാനും പെട്ടെന്ന് പിടിക്കാനും കൂടി പറ്റിയൊര് സംഭവണ എന്ത് ഈ വേ എന്താ ഇങ്ങനെ ഈ ഞാന് പറ്ഞ്ഞ ഈ രീതിയില് എന്താ കൃഷി ചെയ്യാണെങ്കി പെട്ടെന്ന് വേര്പിടിക്കും എന്താ വെള്ളത്തിന്റെ ഈർപ്പണ്ടാവും പിന്നെ ഈ ഉപ്പ് ഇടോണ്ടെന്നെ മണ്ണിന് നല്ല എന്ത്‌ണ്ടാവും മണ്ണ് ഇപ്പോ കട്ടിള്ള മണ്ണാണെങ്കിൽ അത് നല്ലോണ്ണം നെയ്സായി മാറും വേര് പിടി പിടിക്കണെങ്കില് നെയ്സാവണല്ലോ ഇനിപ്പോ വേനൽ കാലത്തൊക്കെ നമ്മള് ഈഹ് പല ഈഹ് കരിങ്കല് പോലുള്ള അതായത് വെട്ടുപാറ പോലുള്ള സ്ഥലത്ത് കൊറച്ച് ഉപ്പ്ട്ട് വെച്ചാണ്ടല്ലോ ആഹ് മണ്ണ് ഇങ്ങനെ കരിങ്കല് ഇങ്ങനെ അതായത് വെട്ടുകല് കരിങ്കല് അല്ല വെട്ട് വെട്ട്കല് ചെറുതായി നെയ്സായി നെയ്സായി ഇങ്ങനെ വെരും അതും ചെയ്തോകോണ്ടു നമ്മള് ഇഞ്ഞി ചില ബാഗങ്ങള്ളൊക്കെ തെങ്ങൊക്കെങ്ങനെ കുഴിച്ചിട്ട്ട്ട്ണ്ടാവും അയ്ന് ചുറ്റുഭാഗന്നൊന്നും ചെയൂല അങ്ങനത്തെട് ക്കെട്ത്തൊക്കെ ഇങ്ങനെ എടകടക്ക് ഉപ്പിട്ട് കൊട്ക്ക അതൊക്കെ അഹ് നല്ല
താൻ പറ്ഞ്ഞ കാര്യങ്ങളൊ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണ്ടേനു കൃഷി വരുമ്പോ അതെങ്കി ആരെങ്കിലും ചെയ്യണ കണ്ടാലൊക്കെ അവർക്ക് പറഞ്ഞൊടു ക്കാലോ ഇപ്പൊ ഈ കോള്നിന്ന്‌ ഒരുപാട് അനുഭവങ്ങളും അറിവുകളും എനിക്ക് ലഭി ച്ചു തന്നോട് വിളിച്ചാണ്ട് കുറച്ച് ടൈമ് അതിനായിട്ട് മാ റ്റി വെച്ചോണ്ട് അത്രയും അറിവെനിക്ക്‌ നേടാൻ കഴിഞ്ഞു കൃഷിയെ കുറിച്ചു മണ്ണിനെ കുറിച്ചൊക്കെ
അതെയ് ഓക്കേ എന്നാ ശരി പിന്നെ വിളിക്കാം